ഹലോ?
ആഹ് എന്നാണ്ട്?
ഹലോ ആഹ് ആഹ് എന്തൊക്കെയാ വിശേഷം?
വിശേഷം എന്നാ ഇങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുന്നു
കുട്ടിയള് വന്നാ സ്കൂളിട്ട്?
ഇത് വന്നില്ലാ നാലരെ ഒക്കെ ആവ്മ്പഴത്തേക്ക് എത്തും
ഉം
ഉം നാലരെയെക്കെ ആവുമ്പ എത്തും ചെലപ്പ ബസ്സ് ഇങ്ങനെ മഴയൊക്കെ ആയോണ്ടേ
ആഹ് താമസണ്ടാവൂല്ലേ
ഉം പിന്നെ എന്താ ചായ ഒക്കെ ഇണ്ടാക്കി വെച്ച് റെഡി ആയിരിക്കാണോ
ആഹ് ചായക്കെ ആക്കി മോന് വന്ന്
ഉം
അവർക്കിന്നി കുളിച്ചു വരാൻ പറഞ്ഞ് ഞാൻ കുളിച്ചു വന്നിട്ട് ഫുഡും കാര്യങ്ങളും കൊടുക്കണം
ആഹ്
ഉം ഉം വർക്കുകളൊക്കെ തൊടങ്ങിയോ സ്കൂളില്
സ്കൂളില് ആഹ് നടന്നോണ്ടിരിക്ക്ന്ന് ഏഹ് ഏഹ് രണ്ട് മൂന്ന് സബ്ജക്റ്റൊക്കെ പഠിപ്പിച്ചു തൊടങ്ങി
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കയാ?
എന്താണ് മഴെയ്ണ്ടോ?
മഴ ഇല്ലാ ഇപ്പം മൂടി നിക്ക‌ണണ്ട് എപ്പളാ പെയ്യാന്ന് അറീല്ലാ
ഉം ഇങ്ങോട്ടൊക്കെ രാവിലെ നല്ല മഴയായിരുന്നു
ആഹ് ഇന്നലെ രാത്രി മുതലേ മഴ ആണേ അത് എല്ലോടത്ത്ക്കും കിട്ടിക്കണ് തോന്നണു
ആഹ്
നല്ല മഴയാര്ന്നുല്ലേ
മഴ എനിക്ക് തുണി ഒണക്കെലാ പാട്
ആഹ് തുണിയൊളൊക്കെ കൊറെ അടുത്ത് ഇട്ട്ക്കണ് ഇന്നി യൂണിഫോമു കാര്യങ്ങളൊക്കെ ഒണങ്ങി കിട്ട് ട്ടാൻ പണിയാ
ഉം അതൊക്കെ ഇനി ഒണങ്ങി കിട്ടാനാ ബുദ്ധിമുട്ട് വരുന്നത്
ഉം ഉം പൊർത്തിടല് ചെ ഉം വെയിൽ
നമ്മള് വെയിലായിരുന്നപ്പ നല്ല സുഖായിരുന്നല്ലെ
ആഹ് അതെ
തുണിയൊണങ്ങാൻ ബുദ്ധിമുട്ടില്ലായിരുന്ന്
ആഹ് വെള്ളത്തിന് പ്രശ്ന്
വെള്ളത്തിന് പ്രശ്നം ചൂട്
ഉം ചൂട് അതെ
ചൂടാവുമ്പഴാ മനുഷ്യൻ കൊഴഞ്ഞു പോകുന്നത്
ആഹ് തണുപ്പെത്രയും സഹിക്കാലോ ചൂടെന്നെയാണ്
ഉം ഷെ നമ്മക്ക് തോന്നണതാട്ടോ തണുപ്പിന് തണുപ്പ് കൂടിയാലും പ്രശ്നാ
ആഹ് കശ്മീർ ഷെ തണ്പ്പ്‌ അ അത്രാവിഷയല്ലല്ലോ ചൂടല്ലേ
മ് മ് തണുപ്പ് ചെലർക്ക് തണപ്പ് എന്തലു വരുമ്പഴേ ഇങ്ങനെ ശ്വാസം മുട്ടൊലൊക്കെ ഉണ്ടാവുന്നവരുണ്ടല്ലോ
ആഹ് അങ്ങെ നെ ഓല്ക്കൊക്കെ നല്
മ്
പിന്നെ
പ്രകൃതിയുടെ മാറ്റങ്ങൾല്ലേ ല്ലേ കാലാവസ്ഥയുടൊക്കെ
ഓ ചൂട് കൂടുന്നൊണ്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ മുറിച്ച് മാറ്റല്ലേ ഇത് മരങ്ങള് നിർത്താൻ ആ കഴിക്ക സമ്മയ്ക്ന്നില്ലല്ലോ കൊറച്ച് സ്ഥല അയാ ടൊ വീട് എട്ക്കാന് എന്തൊക്കോ കൊർഞ്കാണ്ടൊക്കെ ആ മരങ്ങളായാലെ എന്ത് തൈകള് ത
ഓര് കെട്ടിടങ്ങള് വരന്ന അനുസരിച്ചേ
ആഹ് അതെ
ഒരു കെട്ടിടം വരുമ്പം അവിടുന്ന് എത്രയ പത്ത് നൂറ് മരത്തിന്റെ അടുത്ത് കളയുന്നുണ്ടല്ലോ
കളയ്ണ്ട് എല്ലതും തെങ്ങ് മാവ്
ഉം
ഇല്ലത് മുറിച്ച് കളിയല്ലേ
ഉണ്ടോ മ മര മരമുണ്ട തേങ്ങോ പ്ലാവോ തൊക്കൊ ഉണ്ടൊ
അല്ലാ മരങ്ങളും ഉണ്ട്
ഉണ്ട് ഓഹ് എല്ലാ സാധനങ്ങളും പുറത്തുന്ന് വാങ്ങണ്ടലെ വീട്ടി തന്നെ ഉള്ളോണ്ട് വാങ്ങാ അല്ല എട്ക്കാ ഉം
കൊറ്ച്ച് ഒക്കെ ഞാൻ പൊറ്ത്ത്ന്ന് വാങ്ങലൊള്ളൂ വാങ്ങിയാണ്ടധികം ബെടീല്ലാ സാദനായാലും വെ ട്ട്യാ ണ്ടാക്കാതൊക്കെല്ലാതെ
ആഹ്
ഉം കൊറ്ച്ച് സാനങ്ങളൊക്കെ വാങ്ങി കൊട്ക്കാന്നെല്ലാതെ അഅ് എന്തായാലും നമ്മൾ കഴിക്ക്ണതായാലും മറ്റതായാലൊക്കെ
എന്നെ നമുക്ക് മാവൊക്കെന്നെ ആവശ്യം ഒരു മാങ്ങ വാങ്ങാനും വാങ്ങാൻ ഒന്ന്പൊ ർത്ത് പോകാനാളില്ലാത്ത സമയത്തെന്തേ
ആഹ്
ആഹ് പൊറ്ത്ത് വീട്ടിത്തെന്നെള്ളപ്പോ നമുക്കതന്സര്ച്ച് നേൽത്ത് വീഴുന്നെടു ക്കാം പറിക്ക്യാം
ആഹ് അതെ
അയ്ന് മക്കൾക്ക് ചോദ്യോംപറ്ച്ചിലൊന്നു ണ്ടാവൊന്നുല്ല അവര് തന്നെ പറിച്ചെടുത്തോളും
ആഹ് അതെന്നെ ഉം മരങ്ങള്ണ്ടോ വീട്ട്ല്
ഒന്നുല്ല
ല്ലല്ലേ
അയ്നുള്ള സൗകര്യല്ലാ ആഹ് കൊറച്ചയി പുതിയ വീടായിരുന്നു പക്ഷേ ഒന്നും നമുക്ക് വെക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല അതുകൊണ്ടൊന്നും തന്നെ ചെ ചെടികളുണ്ട് കൊറച്ചതേയുള്ളൂ.
ചുറ്റു ഭാഗത്തൊക്കെ ഇണ്ടാക്കി കൂടെ?
ആഹ് അല്ല ഫുൾ മൊത്തം നമ്മുടെ ചുറ്റിലും വീടുകളുണ്ട്. നമുക്കയിനുള്ള സൗകര്യം ഇല്ല മൊത്തം ഇങ്ങനെ അടുത്തടുത്തടുത്ത്
ആഹ്
ഫ്ളാറ്റിൽ കെടക്കുന്ന പോലെ കെടക്കണം ഫ്ളാറ്റിലുള്ളവർ ക്ക് ടെറസിലൊരു ചെറിയ അടുക്കളത്തോട്ടം അതൊക്കെയല്ലേ കാണുള്ളു അതുപോലെയുള്ളൂ നമുക്കും.
പിന്നെ തറവാടുകളിലൊക്കെയുണ്ട് രണ്ട് തറവാട്ടിലുണ്ട്.
ആഹ് ആഹ്
എന്റെ വീട്ടിലും ഹസ്ബൻിന്റെ വീട്ടിലൊക്കെ ഇഷ് റ്റം പോലെ ഉണ്ട് അതോണ്ട് നമുക്കൊന്നും കൊത് ഒരുതാവൂലാ.
ആഹ്
കിട്ടുന്നില്ലാന്നുള്ളൊരു ഇത് വേണ്ട ആഹ് ഇല്ലാത്തറിയുന്നില്ല നമുക്കെപ്പഴും എപ്പോ പോയാലും രണ്ട് വീട്ടിലും പോണ്ടതാമസം ഉണ്ട്
ആഹ്
അവിടെ പോയി പറിക്കാ അവിടൊന്ന് ഇതായി വരുമ്പോം ഉം കഴിക്കാറാവുമ്പം മേഴ് കൊണ്ടെതരും.
ഉം
അതുകൊണ്ടൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല ആഹ് രണ്ടുമുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട്.
ഓഹ്
നമ്മക്കില്ലെങ്കിലും അവിടെ ഒള്ളത് കൊണ്ട് നമുക്ക് ഇല്ലാത്തേന്റെത് ഇത് അറിയുന്നില്ലാന്ന്. ഉം വാങ്ങണ്ട ആവശ്യം വരൂല്ലാ. ഉം ഒരുപാടുള്ളത് കൊണ്ട് കിട്ടുന്ന നമുക്ക് കൊണ്ടന്ന് തരും.
ആഹ് ആഹ് പിന്നെ ഫുഡുകളൊ ക്കെ വീട്ടിലിണ്ടാക്കോല്ലേ എല്ലാ ഫുഡും?
ആഹ് ഞാൻ കൂടുതലും വീട്ടിലുണ്ടാക്കാറാ. അതുപോലെ ബിരിയാണി മന്തി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും എന്താ വല്ലപ്പഴും ഒരു മാസത്തിലൊന്നൊക്കെ പൊറത്തൊന്ന് പോയി കഴിക്കേം ചെയ്യും.
ഉം ഉം
താല്പര്യല്ലാ?
അത് കഴിക്കരുത്
പിന്നെ എന്നും വീട്ടീന്ന് കഴിക്കുമ്പോ ഒരു മടുപ്പ് തോന്നുല്ലോ?
ആഹ് അതെ
അന്നേരം ഒരാഗ്രഹം പുറത്ത് പോ പോകാനും
ഉം
പിന്ന നമുക്ക് പൊതുവേ അടുക്കളയിൽ നി ന്നുള്ള മടുപ്പല്ലേ എന്നും സ്ഥിരവുമ്പോഴേ നമ്മക്കൊരു റീലാക് സാവാൻ വേണ്ടി ഒന്ന് എറങ്ങും പുറത്തേക്ക്.
ആഹ് അഹ് പിന്നെന്താ തയ്ക്കൊക്കെ ചെയ്യോ?
ആഹ് ഞാൻ എന്റെതന്നെയാ സ്റ്റിച്ച് ചെയ്യുന്നത്.
ഏഹ്.
ഉം മക്കക്ക്. യൂണിഫോമും കാഷും ചേലോട്ത്ത്.
എല്ലാ ഡ്രസ്സും തയ്ക്കോ?
അല്ല ചുരിദാറ്.
ഓഹ് ഉം. പിന്നെ കുട്ടിൾതൊക്കെ?
കുട്ടികൾടത് അഹ് മ് ഒരാള് മോനാ ബാക്കി രണ്ട്. പെൺകുട്ടികൾടെക്കെ എന്തേലു ഒക്കെ മോഡല് കാണുമ്പൊക്കെ അതൊക്കെ ട്രൈയ്യയ്ത് നോക്കും.
ആഹ് ഹ്.
മ്.
സ്റ്റിച്ചിങ്ങ് ഭയങ്കര ഇഷ്ടാ സമയം ഉണ്ടെങ്കി.
സമയം ഉണ്ടെങ്കി ആഹ് അതെ.
ഉം പിന്നെ സ്കൂള് കൂടെ തുറന്ന് കഴിയുമ്പൊ സമയം ഇനി ഇല്ലല്ലോ കാരണം മ ക്കടെ ഏഹ് പുസ്തകവും നോട്ടും എല്ലാം പെതിയലായി. എല്ലാം പൊതിഞ്ഞ് കൊട്ത്തോ?
ആഹ് പൊതിഞ്ഞു. അയേണ് ചെയ്ത ഓ അതെ അതൊക്കെ പിന്നെ. ഉസ്കൂള് തെറ്ക്ക്ണന്ന് രാത്രി എല്ലാം റെഡി ആക്കി അത് ഒര്
ആഹ്.
ഒന്നു നോക്കി അയിന് ശേഷം പിന്നെ അതക്കെ റെഡി ആക്കി. ആഹ് അതൊര് പണിയാന്നോ രണ്ടാള് മൂന്നാള് പോവാ ങ്കി ഞമ്മക്ക് നല്ല പണിയാ.
അത് തന്നെ അതും ഇ ഇപ്പഴത്തെ ടെക്സ്റ്റ് നോട്ടിലൊക്കെ എന്താ ഏഹ് പിന്ന എണ്ണം.
ആഹ് ചെറിയ ക്ലാസ്സ് തന്നെ ആറും ഏഴും വിഷയങ്ങളാ.
ആഹ് എന്റെ ഇളയ കുഞ്ഞിന് പ പന്ത്രണ്ട് പത്ത് എഹ് നോട്ട്.
ഓഹ്.
ങ്ങൾ ഇപ്പോ ഇതുണ്ടല്ലോ കോപ്പി ബുക്ക്.
ആഹ്. ഫോർ ലൈന് ന മൂന്നെ രണ്ടെണ്ണം ടു ലൈന് ഒന്ന്. അതൊക്കെയാണിപ്പോ. ബാക്കിയാ. ആഹ് ബാക്കി ആറ് വിഷയങ്ങള് വേറെയും. ഉം.
ഉം ന നമ്മളൊക്കെ പണ്ടു പഠിക്ക്ണ ഇതൊന്നില്ലായിരുന്നു.
ആഹ് അതെ.
അല്ല അപ്പ പിന്നെ.
ഓഹ്
ഇപ്പം. മലയാളത്തിലെ ഏ കോപ്പി ബു ന്നെ രണ്ടെണ്ണം ഇംഗ്ലീഷ്ന് മൂന്നെണ്ണം വേണം.
ആഹ് ആഹ് വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ.
ആഹ് ഇവൾക്കുണ്ട് ആക്ടിവിറ്റി ബുക്ക് വർക്ക് ബുക്ക് അതൊക്കെ പറഞ്ഞ്
ആഹ് അതെ എല്ലാ ബുക്കിനും വർക്ക് ബുക്ക്ണ്ട്
ഉം നമ്മക്ക് പൊതിഞ്ഞ് പൊതിഞ്ഞിങ്ങനെ നെയിം സ്ലിപ്പ് ഒടിച്ച് കൊടുക്കലൊരു പണി
ആഹ് ആഹ് അതെ
ഉം ഉം പഠിപ്പിക്കോ പിള്ളാരെ
പിൻ ഇല്ലല്ലാ മക്കക്ക്ള്ളത് എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാന്നല്ലാതെ ട്യൂഷനും കാര്യങ്ങളൊന്നുല്ലാ
ആഹ് ഇനി അതിനും കൂടെ ഫീസല്ലേ അവര് ചോദിക്കണം നമ്മക്കറിയാങ്കിൽ നമ്മക്ക് പറഞ്ഞ് കൊടുക്കാല്ലോ ഇനി അതിനും കൂടി ആയിട്ട് പൈസ കളയേണ്ട ആവശ്യല്ലാ ഇപ്പ ചെറിയ ക്ലാസ്സൊക്കെ ആവുമ്പോ നമുക്കറിയാവുന്നേ ഉള്ളൂട്ടോ
പറഞ്ഞ് കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷെ വല്യ ആഹ് നമ്മക്ക്
വല്യ ക്ലാസ്സിലോട്ടൊന്നും നമ്മക്ക് മനസ്സിലാവില്ലാ നമ്മള് പഠിച്ച ഭാഗങ്ങളേ അല്ലല്ലോ ഇപ്പം
അല്ല ആഹ് അതെ
ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പഠിത്തവും
ആഹ് അപ്പൊ അങ്ങനൊക്കെ ആവുമ്പ ഭയങ്കര റിസ്‌ക്കാ
ഉം
പിന്നെ സിലബസുകൾക്കും മാറ്റണ്ടല്ലോ എല്ലാ ബുസ് ബുസ്തകങ്ങൾക്കും ഉം
ഇങ്ങനെ പറമ്പുകളീന്നൊക്കെ എന്തെലു ഒക്കെ പറിച്ചെടുക്കാ അല്ലെങ്കി പെറക്കി എടുത്ത് ഒട്ടിക്കല് അങ്ങൻത്തൊക്കെ പണിയേ ഒള്ളായിരുന്നു ഇപ്പം അതൊന്നും അല്ലല്ലോ
ആഹ് അതെ ഈ പോയോൽക്കൊക്കെ ആഹ് ആഹ് എ ഫോർ ഷീറ്റില് എഴുതാ
ഏഹ്
അതാ അസൈൻമെന്റ് പ്രൊജക്റ്റ് ആയി എയിതിണ്ടാക്കാ
അത് തന്നെ ഇപ്പൊ ഒന്നാം ക്ലാസ്സ് മൊതലൊണ്ട് അസൈൻമെന്റ് സെമിനാറ് പ്രോജക്ട്
അതെ ഉം അപ്പൊ അങ്ങനൊക്കെ ആവുമ്പോ
പിന്നെന്നാ?
ഹലോ
ആഹ് കേക്കാം
ആഹ് എടക്ക് കേക്കാത്ത പോലെ
ഉം അത് റേഞ്ചിന്റെ പ്രശ്നാന്ന് തോനുന്നു എന്നാ ശരി എന്നാ വയ്ക്കട്ടെ ആഹ് ശരി എന്നാ ഓക്കെ